ബ്രേക്ക്ഫാസ്റ്റിന് ആഹ് കേ ആണല്ലേ
വേണ്ടേ വേറെത്താണ്ട്
ഒരു മിനിറ്റേ വേറെ എന്താ അങ്ങനെ പോണ് കൊഴപ്പ ഏ
അത് പോയില്ലല്ലോ അൻജത്തി പോയിട്ടൊന്നുല്ലല്ലോ ചോയിക്കാ
ആഹ് ഓള് പോയിക്ക്ണ്
എ പോയോ
ഉം
ഇങ്ങളവടന്ന് ഞങ്ങളെ നാട്ടിലുണ്ടൊരു ഉസ്താദ്
ആഹ് ആ ആ
അയിന് അയിന്റെ കുട്യേക്ക് ഒന്നും സുഖല്ല കയ്യിനും കാലിനൊക്കെ ഒരംഗ വൈകല്യാ
അത് ശരി ആഹ്
ഞങ്ങളെ ക്ലാസ്സിലെ ഉസ്താദേനി പിന്നെ അത് നാട്ട്ന്ന് ആഹ് നാട്ട് അവര് പെരെക്കെ എടുത്ത് കൊടുത്ത് ഇവിടെ സ് ഇതായപ്പം
ഏ
പിന്നെത്തണ്ട് ചോറ് തിന്ന്ണ്ടാവൂലേ
എങ്ങനെ
എതേന്ന് ഹലോ
അതിലൊക്കെണ്ടന്നിട്ട് ഉസ്താദ് ആ കേക്
ആഹ് ഇല്ല ഇല്ല ഞാൻ കേട്ടുണ്ട് ഞാൻ രണ്ടാളും ഒപ്പം സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞേന്ന് കേട്ട് പള്ളിക്കൻ ആ പള്ളിക്കൽ ഇ പള്ളിക്കല് വ ചെലേപ്പളെ ഇണ്ടായിനുള്ളൂ ആ ആളില്ലാഞ്ഞാലെക്കെ ഉണ്ടാക്കുള്ളൂ
ആഹ്
സ്ഥിരമായിട്ട് ഓന് പഴേ മദ്രസ്സ്ലാ
ഏ ചൊമ നല്ലോണ്ട് ചു നോമ്പായതൊണ്ട് വള്ളം കുടി ടിക്കാൻ പറ്റൂ
അതെ ഇങ്ങനെ കർ ഇൻകി ഉച്ച നേരത്ത് കടന്നതന്നെ കഫക്കെട്ടിൻ്റാതിരി വെരും ഭക്ഷണം കഴിച്ചാതെ കടക്കുമ്പളേ കഫക്കെട്ടിൻ്റാതിരിങ്ങനെ കൊല്ലത
ആ
നീച്ചാ നീച്ചാ സെര്യാവും ബടങ്ങനെ കടന്ന്ട്ടാണ് നീച്ച് നടക്കണം ന്നാ സെര്യാവും
എന്ന സെര്യാവും ഉം
ഉം ഞാ ഈ കടന്നോട് നീച്ചില്ല ഇവടെ കുത്തർക്കെന്നെ ഇവടെ റോഡ് പണി നന്നാ ആൾക്കാര പുതിയ റോഡ് ണ്ടാക്കീണ് ഞങ്ങളട്ന്ന് വേറെ വയിക്ക് അപ്പയ്ന്റെ അയിന്റെ കാര്യങ്ങൾ നോക്കി നടക്കാൻ പോയിണ് ഹസ്ബൻറ്റ്
ഞങ്ങളിവ്ട്ത്തെ റോഡ് ഈ ഞങ്ങളങ്ങട്ട് ൻ്റുള്ള്ക്ക് പോര്ന്നെ അപ്പൊ അവ്ട്ത്തെ റോഡ് പറ്റ കംപ്ലൈൻ്റായിക്ക്ണ് ട്ടോ കഴിഞ്ഞ എലക്ഷന് വന്ന പ്പളുംങ്ങ നന്നാക്കി തരാന്ന് പർഞ്ഞ് ഭയങ്കര തെയ്നി ങ്ങട്ട് നന്നായിട്ടില്ല ഇപ്രാവശ്യും ഞ്‌പ്പെലെക്ഷ കഴിഞ്ഞിട്ട് പോ ആ എന്താപാസ്സായിരിക്ക്ണ് ന്നൊക്കെ പർഞ്ഞ് ഫോണ് കൂടെക്കെ വന്ന് ക്ക്ണ് എന്തോരിതാന്നോ ഓട്ടോർ ഷേലൊന്നും പോകൂല
ഏത്പാർട്ട്യാ പാസ്സായത്
ഈ ചെറിയപഞ്ചായത്ത് റോഡാളെ ചെറ്യേ
അല്ല പാർട്ടി ഏതാണ് പാസ്സായത് മാർകിസ്റ്റാണതോ ലീഗോ കോൺഗ്രസോ
ഉം
ബടെ അതേമാതിര്യെന്നെ ബടെ ഞങ്ങള് വേറെ ഈ വാഗ ത്ത്ന്ന് അക്കരക്ക് റോഡ് മുട്ടിച്ച് അ അത് ഇതേപോലെ കുത്ത് ത്ത്യൊൽച്ചാണ്ട് പോയി ങ്ങട്ട് പ്പളും പൊ ഞങ്ങളെ പെരെക്കും അയ്ക്കൂടെന്നെ വയ്യ് ക്ഷെ അയ്ക്കൂടെ ങ്ങള് പോര്ലില്ല റോഡാകെ ഒൽച്ച് പോയിട്ടേ
ഇതന്നെണേ റോട്ട്കൂടെ ഓട്ടോർഷെന്നും വണ്ടേ ളൊക്കെ പോകുമ്പോ എന്തോരി തന്നോ ഏ പോവാനേ കുത്തി കുലുങ്ങി ആകെ കണ്ട്
ആ.. അതേ മാതിരിന്നെയാ ഇവിടെയും ഇവിടെ വെള്ളമങ്ങോട്ട് വന്നിട്ട് കുത്തനെ അങ്ങോട്ട് പോയിട്ടേ
ഒലിച്ചതാ
മുന്നേ ഉള്ള ഞങ്ങടെ പെര പാടത്താണ് പാടത്തിന്റെ അടുത്താണ് ഞങ്ങടെ പെര
വണ്ടിഓടുണോലക്ക് വണ്ടിക്ക് എന്താ കംപ്ലൈയിന്റ് കാര്യം പറയാനേ ഈ വണ്ടികൾ കൊക്കയേ ഏ..
ആ.. എന്റെ ഹസ്ബന്റോന്ന് വണ്ടി കൊണ്ടുവരലില്ല ആദ്യം കൊണ്ടന്നേ പിന്നെ കൊണ്ടരലില്ല മുത്തച്ഛന്റെ കൂടെ നിർ കാണ്ട് നടന്നു പോരില്ല
ഇപ്പമേതായാലും പാസ്സായി. ഇപ്പള്എന്നൊക്കെ പറഞ്ഞാല് മെമ്പർ തിരിഞ്ഞു
പാസ്സായിയതുപോലെ നന്നാക്കാതെ പാസ്സായി പാസ്സായി എന്ത്കാര്യം ഇല്ല
അതന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളോട് റോഡ് ശരിയാക്കി തരും, ശരിയാക്കി തരും പറഞ്ഞേ പാർട്ടിജയിച്ചുഓരിങ്ങനെ ആവോളം പിന്നെ അടുത്തവോട്ട് വരുവോളം നേരാക്കി
ആ..
അതേമാതിരി വെള്ളത്തിന്റെ കാര്യവുമങ്ങനെ തന്നെ ഞങ്ങളവിടെ ചുറ്റുഭാഗത്തുള്ളവർക്ക് അല്ലേ, ഞങ്ങ ഞങ്ങൾക്ക് വെള്ളമുണ്ട്. പക്ഷേഞങ്ങളവിടെ വടെ കുറച്ച് ഹരിജൻസാൾണ്ട് ഓൽക്കൊന്നും വെള്ളല്ലല്ലേ ഒൽക്കൊന്ന് ഉ ഓൽക്ക് വെള്ളംണ്ടാക്കി കൊടുക്കാറഞാണ്ട് അങ്ങനെ ഇങ്ങനെയാണ് കൊറ ഇതായി ലാസ്റ്റ് ആവുമ്പോ ഇതുവരെ അയ്റ്റങ്ക്ക് വെള്ളം ഇണ്ടാക്കിയിട്ടില്ല ഉം ഒരു കൂട്ടര് മാത്രണ്ട് ഒരുട്ടര്ക്കില്ല
അത് പിന്നെ അഅല്ല ഇഞ്ഞ് ഓൽക്ക് വെള്ളം ഇഞ്ഞിക്കുറി ഇഞ്ഞ്ബല്ജയിച്ചോണ്ട് റെഡിയാ ക്കിയൊടുക്കൊ
ഇഞ്ഞ്പ്പൊ ഇബല്ലെന്ത്യ കാട്ടി കൊടു ക്കും ന്താറ്ഞ്ഞൂട ഏ റ്റങ്ങക്ക് വെള്ളം ത്തിന് വെള്ളത്തിന്റഞ്ഞ് പറല്
എന്നട്ട് ഇത് വള്ളത്തിലിട്ടാ കട്ടിലി പോവും
എന്തോ ര് വേറെ മോദിന്റെരു പരിപാടിയാണ് ന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ ഒരു പൈപ്പുണ്ടല്ലോ എല്ലാര മി റ്റത്ത് കൂടി ഇട്ണേ അതിട്ട് ക്ണോ ന്ന്ണ്ട്ല്ലാർത്തും ജലനിധി അല്ല വേറെന്തോ ഒരു സംബോം ജലനിധി അല്ല വേറെണ്ടല്ലോ ഇപ്പൊ കേന്ദ്ര ത്തിന്റെതാണ് ന്ന് ഞ്ഞാണ്ട് വേറൊരു പൈപ്പും ഇതുക്കെ ഇട്ല്ലേ
ഏഹ് ഏൻക്കറീയില്ല ജലിനിധി കിട്ടേല്ലേ അവിടെ ജലനിധി കിട്ടൂലേ
അത് അന്നെന്നും അറ്റങ്ങക്ക് ഇട്ടിട്ടില്ല ഞങ്ങ ക്ക്‌ വെള്ളത്തിന് കൊഴപ്പൊന്നുല്ല
ആ നി നിങ്ങളന്ന് ഇട്ത്താ എടുക്കാതെ എടുക്കാൻ പ റ്റൂലേ അയില് വെള്ളം ഇണ്ടാവൂലേ
ഞങ്ങതീന്ന് തന്നെ നാലഞ്ച് പെരക്കാര് എടുക്കണതാണ് ഞങ്ങള് നാലഞ്ചു പെരക്കാര് ഒര്തീന്നെ പിന്നെ പൊറത്ത്കൊടുക്കാൻ മാത്രം ഒന്നുല്ല
ഉം
അങ്ങനെ ആൾക്കാര് കൂടല്ലെ കുട്ടികള് ക്കും മ്മ്ഹ് ഞാക്കോരു വേറാണ് നാല് അഞ്ചു പരിയുണ്ട് അല്ലേ
ഉം ആഹ് നിങ്ങ തറവാട്ടു മേരേര
തറവാട്ടുപേരിൽ ഒരു കെണറുണ്ട് പിന്നെ ഞക്ക് എല്ലാവർക്കും വാടെ വള്ളം തെകയാ
ആഹ്
വഴഞ്ഞിട്ട് ഞങ്ങള് കുത്തിക്കണ് ഒരു കെണറ് അയിന് കൊടുക്കൂ ആ യി വേനൽക്കണ്ട് മാസം ഞമ്മള് കുടുക്കുംബ
ഉം
മാത്രവുള്ള വേറെ കൊഴപ്പോന്നില്ല
ആഹ് ഞങ്ങ ഞങ്ങടെ പാടത്തന്നെ ഞങ്ങടെ കെണറും ഇവിടെ ചുറ്റുവ ട്ടല്ലാ പെരെതിം
ആ
ഈ ചുറ്റുവട്ടം കുറേ പെരെൽവള്ള ഉണ്ടാവൂല പിന്നെ അ ഞങ്ങള്െ വണ്ട ലാസ്ക് എടുക്കരു വേനല ആകുമ്പോ അയിതിനഞ്ചെട്ട് എട്ട് മോട്ടർ ഉണ്ടാവും
ഏ ആഹ ആഹ
ഉ ഇപ്പൊയാ മഴ ക്ക് പെണ്ട് എത്രയ ബുദ്ധിമുട്ടൊന്നും ഇല്ലപ്പൊ പിന്നെ എടുത്തത ചർക്കാരൊക്കെ ശരി ഇപ്പഴൊക്കെ ഇമോ ഞ ഞങ്ങളുടെ പൈപ്പന്ന് കൊടുക്കുംട്ട അ മാത്രല്ല കുറച്ച് പറഞ്ഞാ കമ്മിയണ്ട് ണ്ടവോളോ അപ്പൊ ഓസിട്ടാണ് റിമ്മക്ക് നറച്ചിട്ട കൊടുക്കലോ
ഏ ഞങ്ങക്ക് ഇപ്രാവശ്യം പാരത്ത് നടിക്കേണ്ടത് വന്നിട്ടില്ല
ആ അതന്നെ പററച്ച് ചല്ല ദിവസം ശെം ആക്കേണ്ടി വരലില്ല ആഹ ഒരു കുറന്നെ പച്ച കുടുങ്ങീത് വെള്ളംകെട്ട് കിട്ടാതെ.
ആഹ.
അപ്പം പിന്നെ വർഷൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യ ജാവവാണല്ലോ അത കാലാവസ്ഥൊക്കെ ഉ
കുറ നേരത്തും കൊറേ ബേക്കൊക്കെ കയിട്ടേ
നല്ല മ പെയറ്റേണ്ട സമയാണ് ഇവിടെന്ന അങ്ങനെ വല്ലാതെ
ഉം അതെ.
ഏ അത്ത മഴ പെയ് ത് കണ്ടരു ഭൂമി തണുത്തുകാണ്ടള്ളതൊന്നും വന്നിട്ടില്ലാരേ.
എ ഏയ്
ങേയ്
ആഹ
ഉം എന്ന മഴ വജജണ്ടോച്ചാ പെയ്യ
ആഹ
ഹ്ഉ
ഇവിടെ മഴക്കെ പെയ്താ പാടും പോടും പോലുള്ള നല്ലോം വന്ന് ഞങ്ങ മറ്റത്തക്ക് വരെ എത്തിലുണ്ടല്ലാ കൊല്ലോ.
ആഹ പാടും തോടൊക്കെ ഒന്നായി, അങ്ങനെയൊക്കെ വെള്ളം വരണ എന്നാത്തിന്റെ ഉള്ള ഒക്കെ എ രീതിലൊക്കെ വേനലകുമ്പോ ഇണ്ടാകത്രേ.
ആഹ
കൊള്ളാ തോടങ്ങ വട്ട് തോട്ടിലാണ് വെള്ളം പറ്റി, തോട്ടില് വെള്ളം. കുത്തിയാര് കിണറിലൊക്കെ വെള്ളം കൊമ്മിയവും. ഏഹ
ഉം ആായും കൂട്ടാൻ പ
അ ആഹ അതില് എന്താണ് ആയ കൂട്ടന എന്നുണ്ടെങ്കിൽ വെങ് ഇതാണ് തറവാടത്തെ വൻ്റില് റിങ്ങി ഇടാതെ ത എത്താൻ പറ്റൂല ഇടിയാണ്. ഉം ഒന്ന് പാ അടുത്ത്. പിരി ഞങ്ങൾ റെയിപാസ് എടുത്തിട്ടുണ്ട്. നിങ്ങ ഇവിടെ റോഡൊ പ തോടൊക്കെ ഒണ്ട് ഈ അയൽക്കൂട്ടത്തിന്റെ ആൾക്കാരെ കെണ്ട് ക്ലീൻ ആക്കി ഇപ്പൊ ഈ വെള്ളം വന്നപ്പോത്തിനെ തോടൊക്കെ വല്ലാം ക്ലീൻ ആക്കിരിക്കി.
ഉം
തോട്ടിലൊക്കെ ഉം തല വൃത്തിയാക്കി, അടിച്ചേരി. ഏഹ എങ്ങനെ?
ആ വേസ്റ്റുകളൊ ഇണ്ടാവലല്ലേ?
ഇല്ല ഒരു വേസ്റ്റ ഇല്ല ഫുള്ളടിച്ച് എന്താ ക്ലീൻന്നോ കാണാന്നെ നല്ല ചുറുക്കാണ്.
ആ അല്ല ശരില്ല കരില്ലടീല്
ആ ഇങ്ങനെ അയൽക്കൂട്ടത്തിന് പണി, ഇതൊക്കെ കിട്ടണുണ്ടെ റോഡ് സൈഡ് കൂടി ഇ കൂടി ഇതൊക്കെ കൊടുക്കുന്നു, അങ്ങനെ വല്ലാതെ കാടുപിടിച്ചു വക്കണില്ലല്ലോ എല്ലാരും ഇങ്ങനെ പണ് ആ പനോണ്ട്
ആ കത്തഞ് ചോരി ഉണ്ടോ ചുത്ത ജോ പോയല്ലോ
ഏ
ക്ക്ന്നേ പോവുണ്ടോ
ഇല്ലല്ല
ആ
ഉം വേറെ എന്താ
ഇന്ന ഞാനും പോലില്ല
നായി പോട്ടതാ
ആഹ ആയിക്കോടാ